ഓ കേക്ണ്ട്
ആഹ്
എന്തക്കെയാ പരിപാടി
എന്തൊക്കെയാണ് പോകാനായോ കൊണ്ടുവരാനായോ
ആഹ് ഓനെ കൊണ്ടരാൻ മൂന്നരൊക്കെ ആവണം ഇഞ് ഇന്ന് ഇപ്പ എന്താ പാടറിയില്ല നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഇതുവരെ കാറ്റൊക്കെ ഇനി ഇപ്പ പോയി ഇങ്ങനെ ട്ടാവ് ണ്ട്
മയക്കുള്ള ചാൻസ് ണ്ടല്ലേ ഞങ്ങളെ മയ പോയി മയ വന്ന് പോയി വെറുതെ തുണികളെടുക്കാൻ മണ്ടിപ്പിച്ചു
അതന്നെയാണ് ഇപ്പ നടക്ക എല്ലാ തുണി കാര്യയിട്ട് നന യൊന്നുല്ലിത് മഴ വര്ന്നണ്ടാണ്ട് ഓടേണ്ട ആവശ്യോന്നുല്ല നമ്മളെ കാല് വെറുതെ മുറിയുന്നല്ലാതെ മഴ പെയ്യുന്നുല്ല
മഴ പെയ്യണില്ല വരവ് കണ്ടന്നാ ഇപ്പൊ പൊളിഞ്ഞാടുന്നാണ് അല്ലെങ്കി മഴല്ല ഇപ്പൊ പൊളിഞ്ഞടങ്ങി ആഹ്
നമ്മള് ഞമ്മളന്ന് പിന്ന എങ്ങാട്ടെങ്കിലും പോയോക്കട്ടെ പൊറത്ത് അലമലൊക്കെ ഇട്ടിട്ട് അത് വരുമ്പോത്തിനൊക്കെ നനഞ്ഞി ചീഞ്ഞു അങ്ങനെല്ല മഴേക്കെണ്ടാവും
ആഹ് അപ്പ നല്ല മയക്കാരം അല്ലെങ്കിൽ പിന്നെ നമ്മള അന്ന് ഒന്ന് പൊറ തക്കെ പോയിപ്പിച്ച് പിന്നെ അകത്ത് കേറ്റും പിന്നെ പൊറത്തതന്നേ പണിണ്ടാവും ആഹ് അതാണ് ആഹ് അനെ അപ്പ ചെലപ്പോ ചെ ഇപ്പോഴാണെങ്കിൽ നല്ല ഒറക്ക് വരുന്ന സമയത്ത് ചെലപ്പോ ഒറക്കം മുറുകൂല്ല മയേന്റെ വരവ് കണ്ടാല്
എനിക്കുണ്ട് ആ സ്വഭാവം, എനിക്ക്, ന, ആ സ്വഭാവം എനിക്ക് നല്ലോണം, ഒണ്ട് അയൽ - പിന്നെ ഞാൻ കടന്നാ നീപ്പൊട്ടൂല. അങ്ങന ജനവാതിന്റവിടക്കൂടാ- പൊന്തിച് നോക്കിട്ടു.
ജനലിന്റ ഉള്ളി കൂടെ അങ്ങനെ- നോക്കും മയ പെയ്യോ, പെയ്യോ, പിന്നെ പേടി ആക്കാരം.
ഉം..
പിന്നെ അത് ഉള്ളീക്ക് എടുത്ത്- വെച്ചാ തന്നെ ഉള്ളൂ ഒറങ്ങാനേ- ഒറക്കം മുറുകുള്ളു. ആഹാ..
എന്താ, എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കി- ആക്കണം, അങ്ങനെക്കെ ചെടികൾ ഒണ്ടാക്കെ, അങ്ങനെക്കെ എന്തെങ്കിലുക്കെ ഉണ്ടോ?
ആഹ് ചെടി, ചെടി ഉണ്ടാക്കും. ചെടി ഉണ്ടാക്കുന്ന ഇഷ്ട, പിന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ- പച്ചക്കറികളായിട്ടും. കുഴിച്ചിടും ചെടി ഇങ്ങനെ- എല്ലോടത്തന്നും കണ്ടാ- വാങ്ങിക്കൊണ്ട വരും.
ചെടിയൊക്കെണ്ടാക്കാന് മുറ്റൊക്കെ നല്ല റെഡ എനിക്ക നല്ലഷ്ട്ടേന് ട്ടോ ഇവിടെ ആദ്യം. നല്ലോണം ചെടീനെയ്‌ൻ. അങ്ങനെയല്ലേ ഇവിടെ നല്ലോണം ചെടി ഉണ്ടായിന് ഇൻക്ക് ഈ ചെറിയ മോൻ ണ്ടാവണെയ്ന്റെ- മുന്നേ ഒരഞ്ചു വർഷം. മുന്നേ എല്ലോട്തുന്നും ചെടി കണ്ടാ, കൊണ്ടൊരുന്നതും ചെടി ചട്ടി- യിലായിട്ടും പിന്ന നമ്മളന്ന് ആ, കൊറോണന്റെ സമയത്ത്. ക്കെ നമ്മള് റോ, ഇതിലൊക്കെ തൂക്കി ഇടുല്ലോ? ആ, ആ- കഴിഞ്ഞാൽ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലും ന്റട്ത്- ണ്ടയിരുന്നു ഇപ്പോ ഈ ചെടിണ്ടായിട്ട് നല്ലോണം നോക്കി. ഒക്കെ കൊണ്ടടുക്കുവയ്ന് പിന്നെ ഞാന് നമ്മള് വിരുന്നൊക്കെ പോവു- ലെ, നമ്മെ വീട്ക്ക് ക്കൊക്കെ പോയി വന്നപ്പോ ചെടിന്റെ- തുമ്പൊന്നുല്ല ആടുകളായിട്ടും ആട- കോഴിക്കളായിട്ടും അതങ്ങട്ട് വയ് ക്കാക്കി. അതില് പിന്നെ എനിക്ക് ന്റെ- താല്പര്യക്കെ പോയി പിന്നെ അതും അല്ല മുറ്റം. ഞാൻ അങ്ങനെ വിചാരിച്ചു, ശരിക്ക് വെക്കാൻ മുന്നിൽ മാത്രേ ഉള്ളൂ. ബാക്കിലൊന്നും മുറ്റ- മുറ്റണ്ട് അത് റെഡിക്കല്ല. ഒരു കറക്റ്റില ഒരു പടവ കിട്ടാലൊക്കെ. അവിടെ എന്റെ മക്കളന്നെ ഇന്റെ- മക്കള് ചോയ്ക്കും മ്മച്ചി- എന്തൊരിഷ്ട്ടെയ്ന്ന് മ്മച്ചിക്ക് ചെടി.
ആഹ്... ന്നട്ട് പിന്നെ അയൽവാസികളൊക്കെ ചെടി- ണ്ടാക്കനോണ്ട് എല്ലാപ്പറത്തുന്നു, പ്പറത്തുന്നൊക്കെ ഇങ്ങനെ- ഉളും അവിടെ കാണ്ണെ ചെടി- ഇണ്ടാവില്ല അപ്പ പിന്നെ അവിടുന്ന്- വാങ്ങിക്കൊണ്ട് വരും. അത് കുഴിച്ചിടും അങ്ങനെ- അങ്ങോട്ടും, ഇങ്ങോട്ടും കൈമാറി- കൊണ്ടേ നിക്കും ചെടികള്. പിന്നെ എല്ലാവർക്കും പൂവ്-
അത് ചെടിണ്ടായാല്, ചെടി- ഉണ്ടായാൽ നല്ല ഭംഗിയാ വീട് കാണാന്. നല്ല വൃത്തിക്ക്-
നമ്മള് പിന്നെനറഞ്ഞ അത് പൂവ്- മൊട്ടുണ്ടോ എല ഉണ്ടോന്നൊക്കെ- നോക്കി അങ്ങനെ നടക്കും.
അതന്നെന്റെപണി, അതേപോലെ ന്റെ വീട്ടിലും അങ്ങനെ തന്നെ. നല്ലോണം ചെടി ഉണ്ടാക്കിന- ആളെയന്. ഞാന് ന്നട്ട് അവര്- പറയും കല്യാണം കഴിഞ്ഞപ്പോ- ആ ചെടിയൊന്നും വേണ്ട. എന്നിട്ട് ഇവിടെ ഞ, ഇന്ന കല്യാണം കഴിചോട്ത് ആൺകുട്ടികളാണ്. ട്ട് ഓല് പറയുട്ട ന്നോട് പറയും- പിന്നെ അന്റെ വീട്ടിൽ ഞങ്ങള്- പെണ്ണുങ്ങൾ കാണാ വന്നപ്പോ- അ എവിടെല്ലോും പറയണേ അവിടെ ഒരു- ഒരുപാട് ചെടി ഉണ്ടല്ലോ അതിന്റെ ആളു ഇയ്യാണ്ന്ന് അന്റമ്മ പറഞ്ഞ്. അതേപോലെ ഇവടിം ഉണ്ടാക്കിക്കോ.
ആഹ് ശരിയാ, ശരിയാ. ക്കാണ് പിന്നെ പറഞ്ഞ അത് എന്ത, കുഴിച്ചിടാന് കവറും, ചട്ടിയ അതും കിട്ടൂല അപ്പോ പിന്നെ അതൊരു ഇടങ്ങേറാണ് അത് വാ- കൊണ്ട് വരാൻ പറഞ്ഞാ ചെലപ്പോ മറക്കും, പിന്നെ അത് കിട്ടൂല. അപ്പോ പിന്നെ നമ്മള ള്ളതിൽ വെച്ച് അങ്ങനെ മറ്റ, മണ്ണിൽ തന്നെ അങ്ങനെ കുഴിച്ചട്ട് പോകും.
ആഹാ ചട്ടിയിലൊക്കെ, ചട്ടിയിലൊക്കെ വെച്ചാല്. ചട്ടില് വെച്ചാലെന്താച്ചാല് ഞമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊണ്ട് നടക്കാം അങ്ങ്ട്ട് മാറ്റി മാറ്റി ഇങ്ങനെ
മാറ്റിങ്ങനെ വെക്കാം പിന്നങ്ങനെ അതെന്താ ആഹ് മതിലൊക്കെ കെട്ടിയോണ്ട് അയ് അവിടെ കൊറച്ച് മണ്ണൊക്കെങ്ങനെ ഇണ്ടായത് കൊണ്ട് അയ്‌ലങ്ങനെ കുഴിച്ചിടും അപ്പ പിന്നെ
അതാ ഞാൻ പറഞ്ഞെ മതിലും കാര്യൊക്കെ മതിലും കാര്യൊ ക്കെ വേണം ന്നട്ട് അയ്മേല്ങ്ങനെ വെക്കുമ്പോ നല്ല ഭംഗിയാ കാണാന് നല്ല നല്ല ആഹ് ഞാനങ്ങനെ തന്നെ ആണ് എവിടെ പോവാണെങ്കിലും ഞാൻ കാണല് ചെടിയാ എന്നട്ട് അവിടെയാണ് വണ്ടി എറങ്ങും ആ വീട്ടുകാരോടും ചോയ്ക്കും അങ്ങനേ ഇവിടെങ്ങട്ട് നെർഞ്ഞ് ത്രാളാണോ ഇന്റെടുത്ത് വന്ന്ങ്ങാണ്ട് ചെടിയക്കെ കൊണ്ടോവല് എന്റൊരു ഹോബിയാണ്
കൊണ്ട് ആഹ് അങ്ങനെ ഇതിഷ്ടം പിന്നെ പറഞ്ഞാ ഞമ്മള് വെ ഞമ്ക്ക് വെറുപ്പ് തോന്നിയാ പിന്നെ അയ്മക്ക് നോക്കാനേ താല്പര്യംണ്ടാവില്ല അതാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അയ്മക്ക് ഒരു മൈൻഡ്ണ്ടാവൂല
ആഹ് പിന്നെ എനിക്ക് അയ്മെല്ങ്ങട്ട് അങ്ങനെണ്ടായ് അങ്ങനെണ്ടായപ്പം പിന്നെ ഭയങ്കര മടിയായ് ഉം ഇപ്പവ്ടെ മഴ പെയ്യൺണ്ട് ട്ടോ നല്ലൊരു മഴയൊന്നുംല്ലാ ഒരു ചാറ്റല്റയില്ലേ ചാറ്റൽ മഴ
രാത്രി ആഹ്
ഉ
പിന്നേ ങ്ങക്ക് മൈഗ്രൈയ്നൊണ്ടോ മൈഗ്രേന്റെ വേദന വെച്ച ഭയങ്കര വേദനാണ് തലവേദനയാണ്
അതെനിക്ക്ണ്ടായിനി മൈഗ്രെന്റെ വേദനന് ക്ക് നല്ലോണം ഉണ്ടായിനി ഏയ്ന്റുമ്മ ഞാനയിന്റൊരടിമയായ് ഇപ്പിന്റെ മോനെ ഈ ഇപ്പ് ഇപ്പെന്റെ ഈ മോനെ പ്രസവിച്ചതില് ആണ് ഇന്റേത് അതങ്ങ്ട്ട് മാറാ അയ്ലണ്ട് പോയതാ പക്ഷെ പോയത് ന്ന് ഇവിട്ത്തൊരു ഡോ ക്ടറാട്ടൊ മാറ്റിയത് ഞാനീ മൈഗ്രൈൻന്റെ വേദനായ്ട്ട് വന്നാല് ഡോക്ടറെവിടെ വീട്ട്ക്ക് വെര് ത്തീട്ട് ഇഞ്ചെക്ഷൻ ചെയ്യലാ എന്ക്ക് ഇൻക്ക് കണ്ണാങ്ങ്ട് തൊറക്കാൻ കഴിയൂല്ല ഞാ കടന്നോട്ത്തുന്ന് എനിക്കങ്ങ്ട് നീക്കാൻ കഴിയ്ല്ലാ അങ്ങനത്തെ ഒരാളാ അഞ്ചു വർഷം തേറ്റിപ്പൊ
കളാ ആഹ്
ആഹ് അത് ഭയങ്കരൊര് സമാധാനായ്ക്കണ് അതെന്താച്ചാല് എൻക്ക് തലവേദന ക്ക് ഇൻജെക്ഷൻ വെക്കലായ് എന്നിട്ടൊരീസം അതേപോലെവ്ട്ന്ന് ഇന്റെ ഹസ്ബന്റ് അന്ന്വ്ടെല്ലേനു ഇപ്പം നാട്ടില് സ്ഥരായിട്ട്ണ്ട്ട്ടോ ഗൾഫിലാ അതിലൊരീസം ഇതേപോല്ണ്ടായപ്പം ഇന്റെവ്ട്ത്ത്മ്മയും ആച്ചിം കൂടെ കൊണ്ട് പോയി ഇവിടെ ത്രിപ്പ് പ്പെനി ഓഹ് ഞങ്ങള് ഇവ്ടീ ഭാഗത്തന്നെണ്ടൊരു ഡോക്ടറ് അടുത്ത് കൊണ്ടോയപ്പോ അയാ ആഹ് അയ്ന്റുള്ള്ലേക്ക് കേറാനും കൂടായ് എന്നെ കെടത്തീട്ടാ കൊണ്ടോണെ അപ്പൊങ്ങട്ട് വന്നിട്ട് പറഞ്ഞ് ഓക്ക് ഇൻജെ ഇമ്മാറഞ്ഞ് ഇൻജെക്ഷൻ വെക്കല്ണ്ട് വേഗം ഇൻജെക്ഷൻ വച്ചാ മതി എന്നാ റെഡിയാവുംമ്മാർഞ്ഞ് ഇൻജെക്ഷൻ വെക്കൂല ഈ ചെറിയ പ്രായ തിനൊക്കെ ഇപ്പളേ ഓരോ മരുന്നിന്റെ അടിമയാക്കാനൊന്നും പറ്റൂല്ല അത് ഇപ്പം ഇൻജെക്ഷൻ വെക്ക് ആവെച്ചില്ലാ അപ്പ തന്നെ എന്നെ അവ്ടുന്ന് എൻക്ക് പാരസിറ്റാമോൾ അർ അർന്നൂറിന്റെ നല്ല ഡോസില് അർന്നൂറിന്റെ പാര സെറ്റാമോള് കഴിക്കാൻ പറഞ്ഞ് എന്നിട്ട് പിന്നൊടനെ അരമണിക്കൂറ് റെസ്റ്റെടുക്കാൻ പറഞ്ഞ് ഞ്ഞം റെഡിയാവും പർഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞ് ഇനിയെന്ന് തലവേദന വര്യാണെങ്കിലും ഈ പാരസെറ്റാമോള് കഴി ക്കാം അല്ലാത്തൊരു മരുന്നും നോക്കാൻ പാടില്ലാ എന്റെമേ മര്ന്ന്മ്മലാണ് ഈ നിക്ക്ണത് അത് കൊറച്ച് കണ്ട് വേദനമാ ഇപ്പൊ ആഹ് ഡോക്ടറാണ്ന്റെ
ആഹ് അങ്ങനെ മാറിയത്പ്പോ പാരസെറ്റമോള് കുടിച്ചിട്ടോ
ആഹ് അതന്നെ ഞാനതൊന്ന്വല്ലേനീ ഇതിന്റേതായിട്ട്ല്ല വേദനന്റെ ഇഞ്ചക്ഷൻ വെ
ആ ഞാനിപ്പോ ഈ എൻ ടി ഡോക്ടർ ഇപ്പൊ കാണിച്ചു ഇീ ഒരാ്ച കഴിഞ്ഞട്ട് ചെല്ലാൻ പറഞ്ഞതേനി എന്നിട്ട് ഇപ്പോൾ കുറവില്ല ഭയങ്കര വേദന ഉ അപ്പൊ ഇന്ഞ്ഞും പോണം പോണമെങ്കിൽ ഇ നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടീട്ട് വേണം ഇ എ ന് ടീ ബാറ്റ്
ആ എന്നോട് പറഞ്ഞ നീറ് കേട്ടാണ് സമയം ഒരു കറക്ട് ടൈമിൽന്നെ കുളിക്ക കുളിക കുളിച്ച അപ്പ തന്നെ മുടി കെട്ടാതെ അങ്ങനൊക്കെ ഇപ്പൊ ഞാൻ അതേപോലെ കായി അല്ല കറക്റ്റ് ടൈം ഒന്നും ഇല്ല ട്ടോ ഞമ്മള പണികൾ എപ്പാ കൈ്യണപ്പട കുളിക്കും പക്ഷെ എനിക്ക് ഉണ്ടായിനത്
ഇതാണ് നിന്നൊക്കെ പറഞ്ഞപ്പ രാവിലെ കുളിച്ചല് രാവിലെ തലന്ച്ച് കുളിക്കല് കഴിയും പക്ഷെ എന്നാലും അപ്പൊ കൊ എന്താ കുറവ് കിട്ടന്ന് കതി അപ്പളും നീർ കെട്ടുന്ന കേതിട്ടാണ് കുറവില്ല പിന്നെ
അത് വെറുതെയാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇന്നോട് ഡോക്ടർ പറഞ്ഞത് ഇൻ്റെ ത് മാറണം എന്നുണ്ടെങ്കിൽ ഇന് ക്ക് മാറിയത് ആ ഇഞ്ചക്ഷൻ നമ്മുക്ക് വെച്ചോ അത അതിന്റെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെും വരുമല്ലോ അത് ആ ഇഞ്ചെക്ഷൻ മൽ ഒരു മാസ ഒന്നര മാസം ഒക്കെ നിക്കുവല്ലോ അപ്പൊ ഡോക്ടർ പറയ അതൊണ്ടാണ് അനക്ക് വേദന അതിന് ആ ഇഞ്ചെക്ഷൻ ഒഴിവാക്കണം ആ ഇഞ്ചെക്ഷനണ്ട് ഒഴിവാക്കി കഴിഞാ ൽ മാറും ഞാൻ പറഞ്ഞതരാം ഇപ്പൊ ഇന്ക്ക് ഇല്ല ഇപ്പൊ ചെറുതായിട്ട് അതിപ്പൊ സാധാരണ എല്ലാർക്കുംണ്ടാവും എന്തച്ചാ പുറത്തൊക്കെ ഒന്ന് പോയി വന്നാലൊക്കെ ഒരു ചെറിയ ഒരു തലവേദന നോ കേ അത് സാധാരണ നമുക്ക് ചെിലപ്പോക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഇത് ഉണ്ടാ
നമ്മളെ എവിടുത്തെ വേദനന്റെ ഗുളികളൊന്നും പാരസിറ്റമോൾ ഗവൺമെന്റ്ന്ന് കിട്ടണൊന്നും കുടിച്ചിട്ടൊരു കുറവവും ഇല്ല വെറുതെ കുടിച്ചിയാ അങ്ങനെ ഇതാക്കാണ്
എന്നതാ തരാ ഞമ്മള് പൊറത്ത്ന്ന് വാങ്ങ്ണത് അറ്നൂറ് അർന്നൂറ്റി അൻപീന്റാണ് ഡോസ് കൂടും
ആഹ് അത് വാങ്ങി കുടിക്കേണ്ടി വരും ഇഞ്ഞ്പ്പം ച്ചും വേദന മാറ്ണില്ല വേദന ഇണ്ടാവുമ്പോ നമുക്ക് എന്താ കാട്ടേണ്ടി അറീല്ല അങ്ങനെ സഹിച്ച് കുത്തിർക്കല്ലേ അത് വേദന വന്നാ പിന്നെ വേറെള്ളോർക്ക് കാണൂല്ലല്ലോ ഞമ്മക്കല്ലേ വേദന എടുക്കുള്ളൂ അത് കാണാൻ മാ ത്രള്ള വേദന ഇണ്ടാവും
ആഹ് ഇൻ്റെ ഇന്റെ പുതിയാപ്പൾക്ക് ഭയങ്കര എടങ്ങാറാട്ടോ അങ്ങനെയല്ല ഈ വേദന ഇങ്ങട്ട് ക ഞാൻ അനങ്ങാതട കട്ക്കും ന്ന്ട്ട് ലൈറ്റ് ഇടാൻ പറ്റു കണ്ണട് തൊറ ക്കൂല ഇഞ്ചെക്ഷൻ ഇവിടെ ഡോക്ടറെങ്ങട്ട് കൊണ്ടോരു ഓല് പോയിട്ട് അത് വന്ന് ഇഞ്ചക്ഷ ഇഞ്ചക്ഷനാണ്ട് വെച്ചാല് ഇൻ്റെ മാറും
ആഹ് അങ്ങനെ തന്നെ വേദനയാണെങ്കി സഹിച്ചേ ഇവിടെ അല്ല നമ്മള് ഒറ്റക്കാവുമ്പോ പിന്നെ പണി അങ്ങനെ നമ്മളെട് ക്കും ചെയ്യെണ്ടി വരും അപ്പം ഇന്റെ ഇമ്മ അങ്ങനെ പറയും ഞാ ഏട്ടും പോവൂല അപ്പൊ കുട്ട്യേൾക്ക് സ്കൂളും ഒക്കെണ്ടായതോണ്ട് കാക്കാ
അതാണ് ഇന്നോട് എപ്പളു പറയല് ഇന്നോട് ഇന്റെ പുതിയാപ്പള പറിണ ഒര് കാര്യാണത് ഇയ്യ് അന്റെ അസുഖം നോക്കൂല എന്നെ നോക്കൂല അങ് നമ്മള് എത്ര കെടന്നാലും കെടക്കൂലല്ലോ
ആഹ് അതാണ് ഞമ്മക്ക് പിന്നെ ഞമ്മക്ക് അതിന്ള്ള നേരല്ല അമ്മള് അങ്ങനെ അമ്മളെ ജോലികൾ ചെയ്തോണ്ട് നി ക്കും അപ്പ പിന്നെ വേദനന്റെ നോക്കാനും തന്നെ അപ്പ ഞമ്മക്ക് വേദന വല്യ വേദന ഇണ്ടാവൂല പിന്നെ എയ്കാരം വേദന തൊടങ്ങ വൈകുന്നേരൊക്കെ ആകുമ്പോത്തിന് പിന്നെ പറ്റെ ക്ഷീണിച്ചും ചെയ്യും
അല്ലെങ്കിലും ഒരു ഒരൂ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഓരോരോ അസുഖങ്ങള് ശരീര ത്തിനലട്ട് ഇപ്പ അധിക ആൾക്കാരും ഇപ്പ ഈ ഷുഗറിന്റെ ആൾ ക്കാരാണല്ലോ അധികം ആൾക്കാരും ഷുഗർ തൈറോയിഡ് ആ തൈറോയിഡ് ചെറിയേ പ്രായത്ത് തന്നെ ചെറിയേ പ്രായത്ത് തന്നെ ഇമ്മാതിര്ത്തെ ഓരോ അസുഖങ്ങളാവും ന്ന്ട്ട് അയിന് മരുന്നിന്റെ അടിമാവും പ്പതികും കിഡ്നി പോയാലൊക്കെ അങ്ങനെയാണല്ലോ വര്ന്നത്
അതാണ്
ഞമ്മളെ ഈ കണ്ടമാനം മരുന്ന് നമ്മളും തന്നെ ഞമ്മക്കുണ്ടല്ലൊ പരിപാടി ഡോക്ടർമാരെ കാണാതെ കാട്ടാതെ ഞമ്മളെന്നെ ഗുളിക കഴിക്കലാലോ അത് നമ്മക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല
പാടില്ല നമ്മള് എന്ത് വേദന വന്നാലും ഇന്റെ എന്താ കാക്കിക്കെ അങ്ങനെയ്ണെ ഒര് ജലദോഷം വന്നാല് അപ്പോത്തിന് അലർജിന്റെ ഗുളിക കുടിച്ചണം അല്ലെ ഈ മാറൂല ഡോക്ടർ കാണൊന്നില്ല ഓവെന്നെ ഡോക്ടർമാരായി കുടിച്ചും ചെയ്യും
അതെന്നെ പറഞ്ഞെ അതൊക്കെ അമ്മക്ക് കേടാണ് അത് ഓല് വിചാരിച്ച്ണ മരുന്നല്ല അമ്മള് കഴിക്ക്ണത് അത് എന്നോ തന്ന്ണ്ടാവും ഞമ്മക്ക് അലർജിൻ്റേത് പക്ഷെ പിന്നെപ്പമും കുടിക്കണം ന്നില്ല നമ്മള് കുടിക്കും
ഉം ഞമ്മൾ അത് വാങ്ങി പിന്നിം കുടിക്കും അത് മാറുല്ലൊ പർഞ്ഞ് അതും കുടിക്കും പക്ഷെ നമ്മക്കെന്നെയാണ് കേട് പറ്റ്ണത് നമ്മക്ക് തന്നെയാണ്
ഇന്നാലേ മൂന്നര ആവാനായി ഞാൻ എന്റെ മോനെ കൊണ്ടുവരാൻ പോട്ടെ
ആഹ് ന്നാ ശരി ന്നാല്
ആഹ്
ആഹ് അയ്ക്കോട്ടെ